ഹലോ
എന്തൊക്കെയുണ്ട് വിശേഷ
ആഹ് സുഖായിരിക്കുന്നു അവിടെ എന്താ
സുഖം ഇന്ന് നല്ല മഴയാണ് പോർത്തൊന്നും ഇറങ്ങാൻ വയ്യ
ആഹാ ഞാന് ഇവിടെ നല്ല ചൂ ചൂടാണ് ഇവിടെ മഴയില്ല
ഇല്ലല്ലേ ഇവിടെ നല്ല രാവിലെ തോട്ടേ മഴയാണ് ഇന്ന് മുറ്റൊന്നും അടിച്ചാരിട്ടില്ല
ആഹാ ഇവിടെ ഇപ്പോ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പൊ പറയുന്നുണ്ടായിരുന്നു നല്ല മഴയാന്ന് പക്ഷെ ഇവിടെ ഇവിടെപ്പോ രണ്ടുസം കഴിഞ്ഞിട്ടേ മഴണ്ടാവൂന്ന് പറയുന്നുണ്ട്
ആഹ് ആഹ് നല്ല ചൂടാലേ ഓ കഴി ച്ചു കഴിച്ചു മോനെറക്കി ഇവിടെങ്ങനെ ഇരിക്ക
ആഹാ ഫ്രീ ആയി.
ഫ്രീ ആയി വേനൽ മഴയോട് മു മുറ്റടിച്ചു വാരാലോന്നും കഴഞ്ഞില്ല അപ്പൊ വേഗം പണി കഴിഞ്ഞ
നല്ലതല്ലേ എന്നും പ്പൊ അടിക്കുന്നതല്ലേ എടക്കൊക്കെ ഇങ്ങനെ വേണ്ടേ
എന്നാല് ചമ്മല്ങ്ങനെ കാണ്മ്പോ നമുക്ക് ഒരു ഗതികേടാണ്
മഴ നല്ലതാ പക്ഷെ മഴ മഴ കഴിഞ്ഞിട്ട് ചുറ്റിനുള്ള വൃത്തികേട് ഇഷ്ടല്ല
ആഹ് അതാണ് ഒരു സുഖം ഉണ്ടാവൂല്ല മുറ്റൊന്നും കാണാന് നമുക്ക്
പൊറത്തിറങ്ങാൻ നമുക്ക്ഷ്ടണ്ടാവില്ല.
ഏഹ് എല്ല എല്ലത്തിനും ഒരു അറപ്പ അല്ലേ ങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാട് ഇറങ്ങിയാല്.
അതെ അതെ അതെ അത് ഒത്തിരി മരങ്ങളൊക്കെ ഉള്ള സ്ഥലണെങ്കിൽ പിന്നെ തീരെ വൃത്തിക്കെടാ
ആഹ് അതെ ഇവിടെ പിന്നെ മരൊന്നും അങ്ങനില്ല
ഉം ഇവിടെ ഏഹ് മഴയില്ല മഴ പെയ്ത് ഇങ്ങനെ കാത്തിരിക്ക മഴയ്ക്ക് വേണ്ടീട്ട്.
ആഹ് ആഹ് മഴ കുറേസയോ പേതിട്ട്
ഉവ്വ ഉവ്വ ഇവിടെ കുറേ ആയി ഇനിയിപ്പോ ഒരു രണ്ട്സത്തിനുള്ളില് പെയ്യും ഇവിടെ ജൂലൈ ആ വരുമ്പഴത്തേക്കും ജൂലൈയിലാണ് ഇവിടെ മൺസൂൺ
ആഹ് ആഹ്
ഞാൻ താമസിക്കുന്നെടുത്തേ
ആഹ് ആഹ്
ആഹ് അപ്പൊ ഇനി ആയി രണ്ടുവസുടി കഴിയുമ്പോ ജൂലൈ ആയില്ലേ പ്പൊ തുടങ്ങുന്ന് പറയുന്നുണ്ട്. ഉം ഉം ഇന്ന്ന്താ പ്രത്യേകിച്ച് ഉച്ചക്ക് ഭക്ഷണം.
പ്രത്യേകിച്ച് നി ഉം ഞായറാഴ്ചയാണ് സ്പെഷ്യലൊന്നുല്ല എന്നാലും പോയി ചിക്കൻ പൊരിച്ചിന് പിന്നെ മുതിര ഉപ്പേരിയിണ്ട് ആഹ് മുതിര ഉപ്പേരിണ്ട് പിന്നെ ചമ്മന്തി പൊടിച്ചന് പിന്നെ തേങ്ങ അരച്ചട്ട് പച്ചക്കറിയോട് കറി ഉണ്ടാക്കിരു
മുതിര ഉപ്പേരി മുതിര ഉപ്പേരി എങ്ങനെ ഞാൻ ഞങ്ങള് ഒരി ഒരിക്ക പോലും ഞാൻ കഴിച്ചിട്ടില്ലാത്ത സാധനാ അത് മുതിര മുതിരെ കഴിച്ചിട്ടില്ല
ഏഹ് മുതിര നമ്മള് വർക്കാ ചട്ടിയിലിട്ട് കൊറച്ച് വർക്കാ
ഉം
വർത്തിട്ട് നമ്മള് പിന്നെ അടുപ്പ്മ്മേ നല്ലോ അരിച്ചണം കല്ല്ണ്ടാവും അയില് അപ്പൊ ഈ ചട്ടി കുടുക്കേലിട്ടാട്ട് മൺചട്ടി കുടുക്കല്ലേ
ആഹ്
അയ്ലിട്ടാണ്ട് നമ്മളിങ്ങനെ അരിച്ചണം വെള്ളം പാർന്നാട്ടിങ്ങനെ ആട്ടുംങ്ങോട്ടും പാത്രത്ത്ക്ക്ങ്ങനെ മാറ്റി മാറ്റി അരിച്ചണം അപ്പൊ കല്ലിണ്ടെങ്കി അടീന്ന് പോരും ഇങ്ങട്ട് പിന്നെ ആ കൊറച്ച് വെള്ളോം ഉപ്പും ഇട്ടാണ്ട് നമ്മള് കുക്കറിലാണെങ്കിവെച്ചാൽ വേഗം വേവും
ഉം കുക്കറിലിട്ടിങ്ങനെ അത് ഒടഞ്ഞു പോവില്ലേ?
ഇല്ല, ഒരു മൂന്നോ നാലോ കൂക്ക് മതി.
ഓക്കെ.
ഉം ന്നട്ട് പിന്നെ ഞമ്മള് വെളുത്തുള്ളീം പച്ചമുളകോ അല്ലെങ്കി വറ്റൽമുളകോ കറിവേപ്പിലേം ഒക്കെട്ടാണ്ട് നമ്മള് തൂമിച്ചാ
താളിക്കും
ആഹ് ആഹ്
തേങ്ങ ചേർക്കില്ലാ?
തേങ്ങിംട്ട് വെക്കാ പക്ഷെ ഞമ്മള് സാധാരണ ഞാൻപ്പം ഇങ്ങനെ ഇണ്ടാക്കിയത്
ഉം
മുതിരസൊന്തക്ക് വെച്ചാണ്ട് ഓ ഇണ്ട് മയക്കാലത്തൊക്കെ നല്ലതാന്ന് പറഞ്ഞേക്കാം മുതിര
ആഹ് ഞങ്ങള് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ
ഏ പണ്ടില്ലോല് പറയും കൊറേ വേദനയൊക്കെ കൊറയും മയക്കാലത്ത് നല്ലോം തിന്നണം മുദ്രാന്നൊക്കെ പറയ്ണേക്കാം
അങ്ങനെയാണെകെനിക്കേറ്റവും ആവശ്യംള്ള സാധനാ എന്റെ ബോഡിയൊക്കെ ഭയങ്കര പെയിനാണ്
ആഹ് ന്നാ മേം എന്നാ മുതിര കൊറച്ച് വാങ്ങി ങ്ങനെ വെച്ച് തിന്നോളി
നോക്കട്ടെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം പുതിയ അറിവാണല്ലോ
ആഹ് പിന്നെ നമ്മളീ ഇടിച്ചക്ക അറിയില്ലേ ഇടിച്ചക്ക
ചക്ക പരിവം ഉം
ആഹ് അത് മുതിരട്ട് വെക്കാലോ
ആഹ് തോരൻ വെക്കാണോ ചെയ്യുന്നേ? ഉപ്പേരി നിങ്കളെന്താ പറയാ അവിടെ
ഒപ്പേരി പോലെ ഇടിച്ചക്കാ ആഹ് ഇടിച്ചക്ക ഉപ്പേരി പറിം ഉം അത് ഇതേപോലെന്നെ വർത്ത് വേവിച്ചാണ്ട് ഇതേപോലെ പിന്നെ ചക്ക നല്ലോ ചെർതാക്കി എരിഞ്ഞിട്ട്
ഉം
ക് അയ്ക്കിടാ ങ്ങട്ട് ദേപോലെ ഞമ്മള് തൂമിക്ക ഉള്ളിയൊക്കെ ഇട്ടാണ്ട്
ഉം ഉം
തൂമിച്ച അതും നല്ല രസാണ്
ആഹ് ഞങ്ങൾ ഇടിച്ചക്ക ഞങ്ങള് പറയ്ണ തോരൻന്നാട്ടോ ഉപ്പേരിയല്ല അപ്പൊ ഞങ്ങള് ഇടിച്ചക്ക തോരൻ ഇണ്ടാക്കും പക്ഷെ ഈ മുതിര ഇട്ടിട്ടുള്ള പരിപാടി ഇല്ല ആ പിന്നെ നമ്മുടെ ഉം കേട്ടിട്ടുണ്ട് ഞാന് മുതിര ഇങ്ങനെ പക്ഷെ ഉപയോഗിച്ചിട്ടില്ല അപ്പ ഈ വേദനക്ക് നല്ലയാന്ന് പറഞ്ഞല്ലോ
ഇടിച്ചക്ക മമ്പേയറുംട്ട് വെക്കും
ഞങ്ങള് ഇടിച്ചക്കയില് വേറൊന്നും ഇടില്ല
അച്ചേയ്ക്ക് അത് സ്വന്തക്ക് ഉം ഇവിടെ ഞങ്ങൾ മംമ്പയറും ഇട്ട് വെക്കല്ണ്ട് അതേപോലെ നല്ല ടേസ്റ്റാ മംമ്പയറുംട്ട് വെച്ചാല്
ഞങ്ങള് വൻപേരിട്ട് വെക്കുന്ന എന്താന്നറിയാവോ നമ്മടെ ആ എന്താ പറയാ ആ മത്ത മത്തങ്ങ മത്തങ്ങ മത്തങ്ങ
ആഹ് മത്തങ്ങേക്ക് ഇട്ട് സദ്യകൊക്കെ ഇണ്ടാലുണ്ട്.
ആ അതെന്നെ മത്തങ്ങ എരിശ്ശേരി.
ആഹ് ആ.
ഉം. അതാണ് വൻപയറും പത്തങ്ങയും കൂടി ചേർത്തിട്ടുണ്ടാക്കും. പിന്നെ വൻപയർ മാത്രമായിട്ട് ഉ പേരി ഉണ്ടാക്കും. ഈ തോരൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കും. ആ കൂടുതല് എരിശേരി ഉണ്ടാക്കുന്നത് അങ്ങനെയാ. മത്തങ്ങേ വൻപയറും ചേർത്തിട്ടാണ്.
ത കിട്ട് ആ
ഉം.
പിന്നെ അതേപോലെ തന്നെ നമ്മള് ഇ ഇന്നി താ ഇന്നി തട്ടല്ല, ഇന്നി കാമ്പു ഇണ്ണി തട്ടക്കെ മുത് രീട്ടു വെക്കുമല്ലോ.
അതെന്ത് സാനാ?
അത് വാഴന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു വെള്ള സാധനം, ഉപ്പേ നമ്മള് ഉപ്പേരിയക്കല്ലോ.
എനിക്ക് മനസ്സിലായില്ല ട്ടോ, സോറി.
ഏ വാഴെന്റെ ഉള്ളിലെ വാഴേന്റ, വാഴേന്റെ ഇത് പൊളിച്ചിയ. നമ്മള് മരല്ലേ,
ഉം.
അത് ഉ പൊളിച്ച് അതിന്റെ പൊളിയൊക്കെ പൊളിച്ചുമ്പോ ഉള്ളിൽ ഉണ്ടാവും ഒരു വെള്ള തണ്ടുപോലെ ഒരു സാധനം.
ഉം ആ ആ വാഴപ്പിണ്ടി, വാഴപ്പിണ്ടി.
ആ ആ അതന്നെ.
ആ അതന്നെ. എന്റെ അമ്മെ അതിനാള ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നേ.
തണ്ട്
ആഹ് അത് ഞങ്ങൾ ചെയ്യുന്നത്, അത് ചെറു പയറ്ല്ലെ, ചെറുപയറ്.
ആ ആ.
ചെറുപയറിന്റെ കൂടെ ഉണ്ടാക്കും.
ഇണ്ടാക്കൂലേ.
ആ അതിനിങ്ങനെ കുഞ്ഞായിട്ട് കൊത്തി എരിഞ്ഞെടുത്തിട്ട് ചെറു പയറ് വേവിച്ച്, ഇത് ഇത് വേവിച്ച് ചെറുപയർ വേവിച്ചിട്ട്, രണ്ണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഏ തേങ്ങൊക്കെ ചേർത്ത്ണ്ടാക്കും, നല്ല ടേസ്റ്റ് ആണ്.
ആഹ ആയിക്കോ മുത്രട്ട് വക്കുലെനി.
നിങ്ങളെ ഏരിയയിൽ അത് മുതിരയാണ്. ഞങ്ങള ഏരിയയിൽ പയറാണ്.
ആഹ് ആ ആ ചെറുപേറ്ന്ന പച്ച പേർ അല്ലെ ങ്ങള്
അതെ അതെ അതെ അതെ അതെ.
ആ ഞങ്ങളത് അതല്ല. ഇത് മുതിരന്നറഞ്ഞാല് നിങ്ങക്ക് അറിയില്ലെ ഒരു, കാപ്പി കള
മനസ്സിലായി, മനസ്സിലായി. ആഹ കേട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. കുഞ് കുഞ്ഞ് അല്ലെ. വളരെ ഒരു ഒരു മീഡിയം സൈസ് ഉം. നമ്മടെ പരിപ്പ് പരിപ്പിന്റോക്കെ ക ഇതായിരിക്കും സൈസ് ആയിരിക്കുംല്ലേ. പക്ഷെ കളറ് വേറെയാന്നേ ഉള്ളൂ.
ആ കളറ് വേറെയാണ്.
ഉം എന്തായാലും ഒന്ന് വാങ്ങിച്ച് ശ്രമിച്ചു നോക്കണം.
വെച് നോക്കാന്. ഉപ്പേരിയോക്കെ നല്ല രസാണത്.
മ് ഹും ഹും. അപ്പൊ ഇണ്ടാക്കി നോക്കാട്ടോ ഒരു ദിവസം.
ഞങ്ങള് മറ്റേ മാവേലി പോകുമ്പോ അവിടുന്ന് അങ്ങ് വാങ്ങിപ്പോരും.
മ് ഹും ഹും എന്തായാലും ഒരു
കൊറച്ച് മേടിച്ചിട്ട് വന്ന് ഉണ്ടാക്കി നോക്കാം. വേദനക്കൊക്കെ കുറവുണ്ടാവോ ഇല്ലേന്ന് അറിയാല്ലോ. എനിക്ക് നല്ല ശരീരത്തിനൊക്കെ നല്ല വേദനയാ. എന്റെ ആഹ അപ്പൊ അത് എന്റെ യൂട്രസ് ഒക്കെ മാറ്റിയതാണേ അപ്പൊ അതിന് ശേഷം കുറച്ച് ഹോർമോണിന്റെ പ്രശ്ന ഒക്കെ ഉള്ളത് കാരണം
ആഹ ആഹ
ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അപ്പൊ മുതിര നല്ലതാണെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് കഴിച്ചു നോക്കാം നാച്ചുറൽ ആയിട്ട് സാധനങ്ങല്ലേ ഉ
നമ്മള് ഇല്ല ഇന്ന് കിട്ടിയില്ല ഇന്ന് മഴ ആയതോണ്ട് മീൻകാർക്കൊക്കെ മടിയ തോന്നിട്ട് തന്നില്ല
കേരളത്തില് ട്രോളിങ് അല്ലേ
ആണ് പിന്നെ കൊറച്ച് ദൂരണ്ട് നമ്മളെ ഇവിടെ ഫ്രഷ് മീൻ വരല്ലുണ്ട് കൊറച്ചപ്പുറത്ത് അപ്പൊ അവിടക്ക് പോന്നോ അവിടെ വാട്സആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതി ല് ഇങ്ങനെ വരും മീൻ അപ്പൊ ഓല മെസ്സേജ്ന്ന് മീനില്ല പിന്നെ ഓല് ഇനൽത്ത മി ആഹ ഇന്നലത്തെ മീൻണ്ട് അത് വേണോങ്ങി കൊണ്ട് പോകോളി അപ്പൊ ഇന്നലത്തൊയപ്പോ നമ്മക്കൊരു മടി അങ്ങനെ കൊണ്ട പോവാൻ നമ്മക്ക് പുതിയതല്ലേ നല്ലേ
പിന്നെ നമ്മള് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കഴിക്കണം
ആ മറ്റേ ചവയ ഉണ്ടാവും വേണെങ്കിൽ
ഒരു ദിവസം കഴിച്ചില്ലേലും വേണ്ടില്ല കുഴപ്പമില്ല
ആഹ് ഇല്ല വേണ്ടില്ല ആ അതേപോലെ അവിടുന്ന് മൂത്തച്ചപ്പോ രണ്ടു ദിവസം ര അവിടുന്ന് പോരുമ്പോ ബെത്തൽ കൊണ്ടൊന്നു ഒരു കിലോ ബെത്തല് എത്രങ്ങാലം നേരം നന്നാക്കിനോ
മെത്തല് നൊത്തോലിയാണോ
ആഹ് ആ ചെറിയ മീന്
അതാ കൊഴുവാ
ആഹ ചെറുത് എത്ര മാ നേരം നന്നാക്കണംന്ന്
അപ്പൊ ഞാനത് വാങ്ങിയില്ല അത് കാരണം
മടി ആയിട്ടില്ലേ
അത് അത് എന്താ പറയാ അത് ശരി ക്കും ഏ കൊഴുവന്ന് പറയണ ആ സാധനം ഏറ്റവും ബെസ്റ്റ് സാധനാണ്
ആണ് നമ്മുക്ക് ആ വിറ്റാമിൻസോ അതിനൊക്കെ നല്ലതാ തോന്നുന്നുണ്ട്
അതെ മത്തിയും അയലയും കൊഴുവയാണ് കഴിക്കേണ്ടത്
ഉം ഉം
കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഈ മൂന്ന് സാധനന്നാ പറയുന്നെ
ആണ് അതിന് മത്തി ഒന്നും കുട്ടികള് കയ്ക്കൂലല്ലോ
ആ മുള്ള് കൂടുതലുള്ളത് കാരണം കൊടുക്കാനും പറ്റില്ലല്ലോ
ഉം കൊടുത്താലും അവർക്ക് വേണ്ടാണ് ഓൾക്ക് ചിക്കന് ബീഫ്
ആഹാ മീൻ കൊടുക്ക്‌ മീനാണ് ഏറ്റവും ബെസ്റ്റ്
ആഹ് അപ്പ പറഞ്ഞിട്ട് കാര്യില്ല ഇവടെ മക്കൾക്ക് മീന് പെറ്റി തന്നെ അല്ല ഞാനും ഉമ്മി മാത്രേ കഴിച്ചുള്ളൂ ഇവിടെ മീന്
ഉം ചിക്കൻ ഓക്കെ. പക്ഷെ മീനാണല്ലേ കുട്ടികൾക്ക് മീൻ ഒത്തിരി നല്ലതല്ലേ അതും പാ ഉം സമയം ആവാറായിട്ടോ
മം മം പിന്നെ ഒരിക്കല പറഞ്ഞാൽ കഷ്ണമീൻ പറ്റും കഷ്ണമീൻ കിട്ടണമെങ്കിൽ ഓ അങ്ങാടി പോണം അങ്ങോട്ട്
ഓ ഓ ഓ ഓ ആയി ആയി ആയിലേക്ക് ഒക്കെ കിട്ടുമ്പോ ആയില കെ കിട്ടുമ്പോൾ കൊടുക്കു കേട്ടോ കുട്ടികൾക്ക് ആ ഒത്തിരി നല്ലതാ
അയിനല്ലേ അയിലൽക്ക് പറ്റൂലേ കുട്ടികൾക്ക് പറ്റൂല അതാുള്ള പ്രശ്നേ ആഹ ആയിക്കോട്ടെ എന്നല് എന്നാ ശരി